ആഹ് കേക്
ആഹ് എന്താ വർത്താനം
നല്ല വർത്താനം അങ്ങനെ പോകുന്നു ചോറ് തിന്നോ ഉച്ചഭക്ഷണ ആ കഴിച് കഴിഞ്ഞൊ പട്
ആഹ് ചോറൊക്കെ തിന്നു ആഹ് വെറുതങ്ങനെ ഇരിക്ക
അഹ് ശരി പിന്നെ എ എന്ത എഹ് മക്കളൊക്കെ ഇവിടെ ഉറങ്ങാണോ
അല്ല അവിടെണ്ട് ഒരാൾ എയ്താണ് ഒരാള് കളിക്കാൻ പോയിക്കണ്
അഹ് ശരി എത്ര കുട്ട്യളാ എഹ് മൂത്തൊട്ടി എത്രയിലാ
ഒമ്പയില
അഹ് ശരി ചെർതോ രണ്ടാമത്തോ
രണ്ടാമത്തെ ഏഴില് ചെറുത് മൂന്നില
അയ് ശരി ആഹ് ഇൻക്ക് രണ്ടു കുട്ട്യേള് ആഹ് രണ്ടാള് പഠിക്കന്നെ
ഞാ ഹ
ഉം
എത്രയിലാണ്
ഒരാള് പ്ലസ് ടു ഒരാള് ഏയ്‌
ആഹ്
ഉം
ഭർത്താവ് നാട്ട്ള്ള ആളാ
ആ അതെ നിങ്ങൾതോ
ആഹ് ആഹ് നാട്ടിലെന്നെ
ആഹ് ശരി
ഉം ചോ ആ മഴണ്ട് ഇന്ന് രാവിലേ മഴയാണ് ഇപ്പം മഴല്ലാ ഒന്നുങ്ങനെ ഇതായി നിക്ക്‌ണ്ട് ഇരുട്ടുത്തി നിക്കുണ്ട് ആഹ്
ആഹ് ശ എന്ത് വൈനാരത്തിന് ചായപരിപാടി തുടങ്ങാനായാ
തുടങ്ങീട്ടില്ല ചോറ് തിന്നപ്പ നേരം വൈകീക്ണ്
ആഹ് ചോറ് തിന്ന് ഉപ്പട് കേറിട്ടുള്ളൂല ആഹ്
ആഹ് കൊർ ച്ചെയ്ഞ്ഞിട്ട് ഞ് ഒന്ന്താവാന്ന്ചാരിച്ച്
അയ് ശെരി
പിന്നാ നിങ്ങക്കന്തേര്ന്ന് ച്ചോറ്റിക്ക്
ചിക്കനേനി കോഴിയേനി ഇങ്ങ ക്കോം
ആഹ് ആഹ് ഇവടിം ക്കോയിണ്ട് പിന്നെ ഫ്രൈഡ് റൈസ്ണ്ടാക്കിണ്
അഹ് ശെരി മക്ക അതോണ്ട് മ ക്കക്കൊര്തെളിണ്ടാവൂലേ തിന്നാവെരാന
ആഹ് ഇന്ന് ഇന്ന് ലീവെല്ലേ.
ആഹ് എന്റെ കൈമിഞ്ഞാന്ന് നോമ്പിന് ണ്ടാക്കിന്നു പിന്നെ.
ങ്ങള് വന്ന്ക്ക്‌ണ് അപ്പൊങ്ങന.
ആഹ് ശെരി. ആ ആന അങ്ങനെ നിക്കാ വന്നതേക്കല്ലോ വന്ന്പോവാ വന്നതാ.
അല്ല ഓള്ന്നലേ വന്നത് രണ്ടീസായി.
ഏ ആ ഒ ലീവായപ്പോവന്നതാവും.
ആഹ് ലീവായപ്പൊ മോറത്തില് ആ ലീവ് ണ്ടായ്നല്ലാ അപ്പൊ വന്നതാ.
അഹ് ശെരി നിങ്ങളെ വീട്ട് പോയി വീട്ട് പോയിനാ.
വീട്ട് പോയിറ്റ് ഞാപോയിട്ടില്ല ഞാൻ ഇന്നലെ ഒന്ന് വീട്ടില് പോയി വന്ന്.
അയി ശെരി ആഹ്, ആ.
ഇന്നലെ ചെറ്യോര് പരിവാടിണ്ടായിന് അപ്പ അങ്ങന.
ആഹ് മക്കളെ സ്കൂൾ മദ്രസ കയ്ഞ്ഞപ്പ നിക്കാനും പോവാനും വേണ്ടോയ്‌വ്.
ആഹ് പോവല്ല്ല ഞാന് വല്ലാതൊന്നും നിക്കാന്.
ഒരാക്ക്‌മദ്രസ ഉണ്ടാവുമ്പോ ഒരാക്ക്സ്
ഞാഅങ്ങനെണ് അപ്പൊ പിന്നെ പോവലുല്ല.
ആഹ്.
എപ്പളേങ്കിലൊക്കെ ഇതേമായിരി ബെല പർഞ്ഞ്ച്ച്ങ്ങാണ്ട്ക്കൊന്ന് പോയി വരും അങ്ങന.
ഏ പൂട്ടിലൊക്കെട്പോയിരാനല്ലാതെ അല്ലാതെ പോവാപറ്റൂലല്ലോപ്പൊ.
ആഹ്.
ഉം ഒറ്റപ്പെരേണോ.
ആഹ് ഒറ്റവീടാ.
ആഹ് ശെരി.
മ്മഇണ്ട്.
മ്മണ്ടാവൂലേ തറവാടെയ്കാരം ആഹ് ശെരി ഉമ്മാപ്രായണ്ടോ?
ആഹ് പ്രായണ്ട്.
ഉം, ആ
ന്നാലും മ്മാന്റൊക്കെമ്മന്നെ ചെയ്യും.
ചെയ്യുലേ.
ആഹ്.
ഇപ്പൊ കൊറേമുമ്പ് അരിച്ചതാ.
ഇപ്പനാലൊല്ലായി.
ആഹ് ആ.
മരിച്ചിട്ടേ.
അത് ശെരി മാപ്പിളവ്ടെണ്ടാ?
ആഹ് നാട്ടില്ള്ള ആളന്നെണ്.
ആഹ് അയ് ശെരി.
ഇവടെ നാട്ടില് മര്ന്ന് ഷോപ്പാണ്. ആഹ് ഭർത്താവിനെന്താ പണി?
ഉഹ ഡ്രൈവറാണ്.
ഏഹ്, ആഹ്, ആഹ്.
ഏഹ്.
കേൾക്കണില്ല റേ
റേഞ്ചിന്റെ പ്രശ്നണ്ടോ ഇടക്ക് ഇങ്ങനെ മുറിഞ്ഞ് കേ പിന്നെന്താ വീട്ടിലാര ഉമ്മണ്ടോ അതാ ഞാൻ ചോയിച്ചതങ്ങട്ട് റേഞ്ച് പോണുണ്ടോന്ന്‌
ഉച്ചക്ക് ശേഷം ഉറങ്ങാറുണ്ടോ ഓഹ് ഇല്ലയാ ഉം ഏഹ് ആഹ് കട കട ആഹ് ഇപ്പ കേൾക്കുന്നുണ്ട്
ചെലപ്പോ ഉറങ്ങും ചെലപ്പോ ഉറങ്ങൂല്ല അങ്ങനേണ്
ആഹ് ശരി ഒരു മഴ ഉണ്ടായി മയ ഇന്ന് മയണ്ടായിട്ടൊരു മൂടലാ ല്ലേ നമുക്കും ഒരു മുടീങ്ങോണ്ട് അത കടുക്കാൻ തന്നെ തോന്ന ആഹ് ആഹ് ഇന്നലെ നല്ല വെയിലേന്ന്‌
ആഹ് ഇന്നലെ നല്ല വെയില ഇന്ന് നല്ല മഴയാണ് ആഹ് ഇന്ന് നല്ല മഴ ആയതോണ്ട് കൊയപ്പൊന്നുമില്ല കുട്ടിയാളെ സ്
സ്കൂളില്ല ആ വിട്ട് വരുമ്പോ മയത്ത് വരാന്നിക്കണ്ട സ്കൂളില്ല
ആഹ് മറ്റേത് സ്കൂൾക്ക് പോകുമ്പോ കുട്ടിയേള് വരാ ന്നുള്ള ആ ഒരു ഇത്ണ്ടാവും മഴ പെയ്യുമ്പോ
ഉം മയക്കാലായ തിരുമ്പിട്ടേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ നേരം ഇണ്ടാവുള്ളു
ആഹ് അതന്നെ അതൊന്ന ആ പാത്തിക്ക് ഈ പാത്തിക്ക്
വെറി ആഹ് വെയില് കൊണ്ടിട്ടില്ലെങ്കിൽ അതും ശരി യാവുല്ല അങ്ങനെ വെയിലത്തക്കെ ഇടും അപ്പൊ അത് പിന്നെ ഇങ്ങോട്ടിട്ട്
ആഹ് ങ്ങക്ക് പിന്നെ തറവാട് വീടാണോ
ആഹ്
ആഹ് ആരൊക്കെ ഭർത്താവിന് ആരൊക്കെ ഉണ്ട്
ആഹ്
ആഹ്
തറവാടുവീടല്ല വേറെ പോന്നതാ തവാട്ടിലനിയനാ ഇള്ളത്
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ അനിയമാരൊക്കെ കല്യാണം കഴിച്ചാ
ആഹ് ഒരനിയനന്നെ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് മൂന്നുട്ടിയാളുണ്ട് ഒരൊറ്റ പ്രസ ത്തില് മൂന്ന് കുട്ടിയോളാ
ഏഹ് മൂന്നെണ്ണ
ഉം ഉം
ഏഹ് മാഷാ അല്ലാഹ് എന്താ കുട്ടിയേള്
രണ്ടാൺകുട്ടിയാളും ഒരു പെൺകുട്ടി
ഏഹ് ഓപ്പറേഷനേക്കാരം ല്ലേ
ആഹ് ഓപ്പറേഷനേന്ന് എട്ടാം മാസത്ത് തന്നെ ചെയ്തേക്കണ്
ഏഹ് വളർച്ചണ്ടായിന അപ്പൊ കുട്ടികള്
കൊയപ്പൊന്നുമല്ല കുട്ടികളൊക്കെ ഇപ്പൊ പെറ്റപ്പ വല്ലാതാണ്ട് വലിയ തടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പില്ലേന്ന്‌ ഇപ്പോള് കാണാനും മൂന്നാളായാലും മ് രണ്ട് വ്‌ പു വേറെ വേറെ ഒറ്റ പ്രസവത്തില് ഇള്ളതാ അറിയില്ല അത്യാവശ്യം എല്ലാരും മൂന്നാളും മാഷാ അല്ലാഹ് കൊഴപ്പൊന്നുല്ല്യ
ആഹ്
ഉം ഞാനപ്പോ എട്ടാം ക്ലാസ്സിലെത്തി ആണ് ഉം ഉം
മൂന്നാളൊരു ക്ലാസ്സിലേയ്ക്കു
ആഹ് മൂന്നാളൊള്ക്ലാസ്സിലെന്നെ
ഏഹ്
ഉം ആഹ് ക ഫ് ആഹ് ചെർപ്പത്തിലായാലും വൽപ്പത്തിലായാലും കാണുമ്പോ രസ സാ അപ്പൊ ആ ചെർപ്പത്തിലാണ് നോക്കാൻ കൊർച്ച പണിയാണ്ന്നൊള്ളൂ ഒര് ഒന്ന
ആഹ് പിന്നെ ഒരു ഒരു രണ്ടോമൂന്ന് വ
ആഹ് സെറ്യെ നോക്കാം ആഹ് ഹ എല്ലാര്ക്കു ഒര് അസുഖണ്ടവുമ്പൊ എല്ലാര്ക്കുണ്ടാവാ അങ്ങനെ കൊറേ ഓള് എട്ങ്ങാറയ് ക്ക്ണ് ഓള് ഓളോടെ തന്നേയ്നി കൊറേ കാലം കുട്ട്യാള് ഒന്ന്ണ്ട് ആഹ് ഹാവു ഒന്ന് പിന്നെ എട്ടാം മാസ്ത്തിലായ്തോണ്ട് വെല്ല്യെ തൂ കാണാവല്യത് ഇലേലും തൂക്കം കൊർച്ച് എല്ലാരുംങ്ങനെ നമുക്ക് നല്ലം നോക്കേണ്ട ഇതല്ലേ ട്ടാ മാസംല്ലെ അയ്റ്റൊള്ളൂ അങ്ങനെ കൊറേ ഓള്എടങ്ങാറയ്ക്ക്ന് എടങ്ങാറ് ആയിന്പ്പൊ ഇഞ്പ്പൊ കുട്ട്യാള് ഇല്ലെങ്കിലും കൊഴപ്പല്ല്യ
ആഹ് തിന്നാൻകൊട്ക്കാനും പിന്നെ ഒർ ക്കൊക്കെ ഒരാളൊണരുമ്പോ ഒരാള് മറ്റാളോ ഏഹ് ട്
ന്നട്ട്ങ്ങേ പമ്പേഴ്സ്ന്റൊരു കൂമ്പാരേയ്നി
ആഹ് പക്ഷെ നല്ലരെസ് സാണ് കുട്ട്യാള്ങ്ങനെ കൊർച്ച് വൽപ്പം വെച്ചാ പിന്നെ ആഹ് രസാണ്
ത്താനം പർഞ്ഞ്ങ്ങനെ നടക്ക്ണെ മാറ്റിക്ക്ണാണുമ്പ രസേയ്നി
ഇഹ് ആഹ് രസാണ് പക്ഷെ കൊർച്ചാ ഒരു ബുദ്ധിമുട്ട് പിന്നെ എന്തണ് വീട്ട്ല് കൊറേ ആൾക്കാരൊക്കെ ഇള്ളോരാണെങ്ങ സുഖാണ് നോക്കാനൊക്കാ
ഇമ്മണ്ടേയ്നി ഉമ്മക്ക് ആരോഗ്യള്ള ആളേയ്നി ആനെ മ്മ
ആഹ് ആഹ്
അങ്ങനെ ആണ്ട് ബടെ അങ്ങനെ അയ്നാത്രം നിന്ന്ട്ടില്ല്യ ആഹ് വടെ അയ്നാത്രം കു ട്ട്യാളൊരു മൂന്ന് വസ്സായിന്റെശാണ് അധികം ആണ്ട് നിക്കലൊട്ങ്യേത് ഇങ്ങനെ വന്ന് പോവാന്നല്ലാതെ അങ്ങനണ്ട് വെര്ല്ലില്ലേയ്നി
ഏഹ്
ആഹ്
ഞാപ്പഹ് അഹ് മ് ബടെ കെട്ടിച്ചോട്താവുമ്പൊ അമ്മക്ക് പണിയൊക്കെണ്ടാവൊല്ലോ
ആഹ്
അവ്ടാവുമ്പൊ പിന്നെ കുട്ടി അമ്മളോടാവുമ്പൊ കുട്ട്യാളങ്ങനെ ന്നോ
നോക്കി ഇര്ന്നാമതി അതെന്നെ ആഹ് അതോണ്ടെന്നെ നല്ല മക്കളു ആ ങ്ങനെ നോക്ക്യേതോണ്ടെന്നെ മക്കള്പ്പൊ അത്യാവശ്യം കൊഴ്പ്പൊന്നുല്ല്യ
ആഹ്
ഉം മൂന്ന് കൊല്ലത്തിന് ഇല്ലേയ് വയറ്റ്ല് ഇല്ല്യേയ്നി ഓക്കാദ്യം കല്ല്യാണം കഴ്ഞ്ഞ്ട്ട്
ഏഹ് പിന്നെ ഓള് മര്ന്നുട്ച്ച് ഇണ്ടായതാ
അങ്ങനെ കാണിച്ചിന് അധികം മര്ന്നൊന്നും കുട്ച്ച്ട്ടില്ല രണ്ടുമൂന്ന് പ്രാവിശ്യെറ്റെ കാണിച്ചിന്ന് തോന്ന്ണ്ട്
ഏഹ്
ഡോക്ടറെ കാണിച്ചപ്പം കൊഴപ്പൊന്നുല്ലന്നാ പറഞ്ഞിണ്ട് പിന്നോം പോവാന് ഗൾഫ് പോവാനായിന് അപ്പൊ പിന്നെ ആഹ് അങ്ങനെതായാലും പോണ കൊർച്ചെ ആഹ് മറ്റേ മൂന്ന് കൊല്ലത്തിന് മൂന്നെണ്ണണ്ടായി ഉം
എന്തായാലും ഞ്ഞിപ്പോ പ്രസവിച്ചില്ലെങ്കിലും കൊഴപ്പണ്ടാവൂല
ആഹ് ഞ്ഞില്ലെങ്കിലും കൊയ്പ്പല്ല പ്പൊ കുട്ട്യാ ണ്ടാവണൂല്ല തോന്ന്ണ് പന്ത്രണ്ട് വയസായില്ലേ
ആഹ് എട്ടാം ക്ലാസ്സിലേക്കാരാല്ലെ കു
ഇപ്പെട്ടാം ക്ലാസ്സിലെത്തി ആഹ്
ആഹ് വെല്യ കുട്ട്യാളായിപ്പൊ മൂന്നാ ഒരേ ഡ്രസ്സും തൊക്കെ തെന്നെ ഇപ്പളും ഇടല്-
ആഹ് മ് രണ്ട് ആൺകുട്ട്യാള് ഒരേപോലെത്തെന്നെ മറ്റേ പെൺകുട്ടി പിന്നെ മാച്ചാക്കാൻ പറ്റൂലല്ലോ ഓല് രണ്ടാളും ഒരേപോൽ ത്തെന്നെ ഇടല് മൂന്നാളും കണ്ടാ വ്യത്യാ സണ്ട് മൂന്നാളും ഒരേ പോലൊന്നും അല്ല
ഏ എം
മറ്റേ മേം മൻസ് സിലാവും ആരാന്ന് ചെലോലെ കണ്ടാല് പ്പൊ എരട്ട കുട്ട്യാളെ കണ്ടാല് ആരാ ഇതാരാ മൻസ്സിലാവൂലല്ലോ
ആഹ് മൻസ്സിലാവൂല്ല
ആഹ് ആഹ് അങ്ങനല്ല മൂന്നാളും മൂന്ന്-
ന്നാ അയ്ക്കോട്ടെ ട്ടോ ഞാനേ പിന്നെ വിളക്കണ്ട്
അയ്ക്കോട്ടെ അയ്ക്കോട്ടെ ന്നാ ശെരി